ഹലോ കേക്കാവോ
കേൾക്കാം കേൾക്കാം ഉം
എന്തൊണ്ട് വിശേഷം
നല്ല വിഷേ വിശേഷം അങ്ങനെ പോകുന്നു എന്താ അവിടെയക്കെ സുഖല്ലേ
ആഹ് ഇവിടെ സുഖായിട്ടു ഇരിക്കുന്നടാ ഇവിടെ കുഴപ്പൊന്നുംല്ല മഴയുണ്ടോ അവിടെ
ഇന്നിപ്പോ മഴല്ലട്ടോ ഇന്ന് മഴയില്ല കാല ഏ വെയിലും ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥ
കാലാവസ്ഥ ഇവിടെ അതുപോലെന്നെ വല്ല്യ മഴയും ഇല്ല വെയിലും ഇല്ല എന്നാ നമ്മള് അതില് ചൂടില്ലാത്ത ഒരു അന്തരീക്ഷം ക്ഷം ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ കഴുകിയിട്ട്ട് ഉണങ്ങി കി കിട്ടിയതേ ഇല്ല
ആഹ് അ അതന്നെ ഉണങ്ങി ഇട്ട് ഞാൻ ടെറസിമ്മേൽ ഇ ട്ടിന് ഒന്നും ഉണങ്ങിയിട്ടില്ല
ആഹ് ഇവിടെം അതുപോലെ തന്നെ ഇവിടെ നമ്മള് വീടിന്റെ അവിടെ ആഹ് ഇവിടെ വിരിച്ചിട് ചിട്ട് ഒന്നും ഉണങ്ങി കിട്ടിയില്ല എല്ലാം അതേപോലെ തന്നെ കെട
മിനിഞ്ഞാന്നിറ്റ് ഇന്നലെയല്ല മിനിഞ്ഞാന്ന്റ്റെ നല്ല വെയിലേയ്നി രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല ചൂടുള്ള വെയില് ഇന്നലെ ഇന്നും പ്പ ഇതുപോലൊരു അവസ് കാലാവസ്തേലാണ്
ആണല്ലേ ഓഹോ ഹോ ചായ കുടിയൊക്കെ കഴിഞ്ഞോ അവിട്ത്തെ
കുടിച്ചിങ്ങനെ ഇരിക്കാണ്
ആണല്ലേ എന്ത് വാരുന്ന് ചായേടെ കൂടെ കടി
ചായന്റെ കൂടെന്ന് ചക്ക കൂട്ടാൻ വെച്ചനി ഇമ്മ അമ്മായിമ്മ അപ്പൊ അവിടുന്ന് കൊണ്ടുവന്നു തന്നിനി
ചക്ക കൂട്ടാൻ അ അതെന്തുവാട ചക്ക വെച്ച് കൂട്ടാൻ വെ ക്കൊ?
ആഹ് ങ്ങള് കേട്ടിട്ടില്ലാ
ഇല്ലാ
ഓ ചക്ക കേട്ട്ണോ
ചക്ക ആ ചക്കയൊക്കെ ഇവിടടൊണ്ട് ഞങ്ങള് ചക്ക വറുത്ത് കഴിച്ചിട്ടുണ്ട് അല്ലാതെ ചക്ക കൂട്ടാൻ എങ്ങനെയാ വെക്കുന്നെ
പച്ച ചക്ക അതരിഞ്ഞാണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വ വെന്തിട്ട് വെളിച്ചെണ്ണ പാർന്ന് കടുകൊക്കെ ഇട്ട് വറുത്തെടുക്കും വറവിട്ടാണ്ട് നല്ല
ഓ ആണല്
അരിഞ്ഞുണ്ടാക്കാൻ പണിയാണ് എനിക് ക്കും മടിയാണ് ഞാൻ ഉണ്ടാക്കാറില്ല മ്മ കൊണ്ടന്ന് തന്നപ്പം തിന്ന്
ആണല്ലേ അപ്പൊ അത് ചായേടൂടെ കഴിക്കുവോ കറി
വറവിടുമ്പളെ കടുകിട്ട് ഉള്ളിട്ട് വറവിടും
ആണല്ലേ ഓഹ് ഓ അറിയത്തില്ലടാ ഞാനത് കഴിച്ചിട്ടില്ല ഹാ ഇവിടെ നമുക്ക് വീട്ടില് ചക്കയുണ്ട് വീട്ടില് പ്ലാവും ഉണ്ട് അതിനകത്ത് ചക്കയും ഉണ്ട്
ഓഹ് ഓഹ്
ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തന്നെ ഉണ്ട്
ആഹ ശരി ആഹ ചക്ക കട്ട് പൈത്തത് കഴിക്കൂല
പഴിപ്പിച്ച് ഞങ്ങൾ കഴിക്കും ഇന്നലെ എവിടന്നോ അമ്മ അപ്പുറത്തെ വീട്ടിൽന്ന് എന്തോ തന്നതാ ചക്ക കൊണ്ടുവന്നാര് ആഹ അവിടെ ഇവിടെൊക്കെ ഫുൾ ഇത് നിരന്ന പ്രദേശം അല്ലേ അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും എല്ലാം നമുക്ക് കി നമ്മള് ഈ തോട്ടുപുളിന്ന് പറഞ്ഞ സംഭവം ഇല്ലേ നിങ്ങളടെ അവിടെ എന്തോ പറയുന്ന വടക്കപളി തോട്ടുപുളി മീൻകറിൽ ഇടുന്ന കൊടംപുളി അത് തന്നെ കൊടംപുളി തോട്ടുപുളി വടക്കംപളി അ നമുക്ക് അവിടെ നമുക്ക് വീട്ടില് മരംമുണ്ട്
ഓ അത് ശെരി
ആഹ് നമുക്ക് ഇഷ്ടമാതിരി പിടിക്കും അപ്പൊ പിന്നെ നമ്മൾ അത്കൊണ്ടന്ന് നമ്മള് തോട്ടി എൻറെ അപ്പൂപ്പനള്ള സമയത്ത് അപ്പൂപ്പനായിന്ന് ഇത് തോട്ടി വെച്ചേ തിരുച്ചു വരുന്ന പുള്ളി ക്യാൻസർ ഒന്ന് മരിച്ചു പോയി അപ്പോൊ നമുക്ക് ഇപ്പം അപ്പ എന്ന് വെച്ചാൽ നിലത്ത് വീഴുമ്പൾ നമ്മൾ പറക്കിയടുക്കും
ഓ ശെരി ഇവിടെ ഞാൻ കണ്ടിട്ടില്ലട്ടന്നാമാരെ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ കടൽന്ന് വാങ്ങിക്കും മീനൊക്കെ ഒക്കെ കൊടുപുളി ഇട്ട് വെക്കുകന്ന് പറഞ്ഞ് കടയിൽന്ന് വാങ്ങിക്കും
ആണല്ലേ കണ്ടിട്ടില്ല ഇവിടെ ഉണ്ടടാ ഇവിടെ മരംമുണ്ട് അത് നമ്മള് നല്ല നല്ല വട്ടത്തി ഇരിക്കുവ പുളി വട്ടത്തില് അപ്പ നമ്മൾത് കൊണ്ട് പൊഴിഞ്ഞു വീഴും ചിലപ്പോൾ പച്ചയും മഴയൊക്കെ ആുകൊണ്ട് പച്ചയും പൊഴിഞ്ഞഞ് വീഴും പച്ച നമുക്ക് കൊണ്ടുവന്ന് കഴുകിയിട്ട് മീൻകറിയൊക്കെ വെക്കുമ്പോം തോട്ടുപുളി ഇടുന്നതിന് പകരം ഇത് അരിഞ്ഞങ് ഇട്ടാ മതി നല്ല പോലെ പുളി കിട്ടും നമ്മൾ മാങ്ങൊക്കെട്ട കറി വെക്ക അതുപോലെ തന്നെ ഇത് ഇട്ടാ നല്ലതാണ് പിന്നെ ഇതന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊണ്ട വന്ന ഇത് കൊണ്ടുവന്ന് പറക്കി കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിട്ട് ഇത് പൊളിക്കും തുറക്കുമ്പോ നമ്മുടെ മാങ്കോസ്റ്റീൻ കഴിച്ചിട്ടുണ്ടോ മാങ്കോസ്റ്റീൻ കാപ്പിപ്പൊടി കളർ ഇരിക്ക
ഇല്ല ഇല്ല ഇല്ല
റ്റ അതിന്റെ ഉള്ളിലൊരു ഒരു അരി ഉണ്ട് അഞ്ചാറ് അരി കാണും ഓറഞ്ച് പോലിരിക്കും
ആഹ് ആഹ്
ആകൃതിയിലിരിക്കും പക്ഷെ നല്ലതാണ് കഴിക്കാനായിട്ട് മധുരം ഒക്കെ ഉണ്ട് നമ്മളത് കഴിച്ചിട്ട് കടയി നിന്ന് വാങ്ങുമ്പോ അതൂടെ ഉണക്കി അവര് നമുക്ക് തരുന്ന പക്ഷെ നമ്മള് വീട്ടിൽ അത് എടുറില്ല കേട്ടോ
അതുശരി
എന്നിട്ട് നമ്മള് നലപോലെ വെയിലത്ത് വെച്ച് ഉണക്കും അയെന്തയ് ആ ഒരു കഴുത്തിത ഒരു ഒരു ഒരു നനവ് മാറുന്നണം വരെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് കൊണ്ടുവന്ന് അടുപ്പില്ലേ അടുക്കളേൽ അടുപ്പ് അതിന്റെ മേളില് ഞങ്ങള് പുളി ഉണക്കാനുള്ളത് കെട്ടിയിട്ടിട്ടുണ്ട്
ആ ആ ആ
പ്പൊ അത് കൊണ്ടുവന്ന് ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഈ പൊഹ കൊണ്ട് പൊ ഔ കൊണ്ടവിടെ കിടന്നിതങ്ങൊണങ്ങും അത് നമുക്ക് ഒന്നും രണ്ടും വർഷം റ്റുപയോഗിക്കു ഇതെനിക്ക് തോന്നും ഞങ്ങളുടെ വീട്ടിലിപ്പൊ ഉപയോഗിക്കുന്ന പുളി കഴിഞ്ഞേന്റെ അങ്ങേ വർഷം ഉണക്കിയ പുളിയാ
ഓ അപ്പൊ കേടൊന്നും വരത്തില്ല
എന്തോ
കേടന്നും വരൂലേ
കേടു വര ത്തില്ല പുള്ളി നമ്മള്‌ നല്ലപോലെ ഉണക്കിയല്ലേ വയ് ച്ചേക്കുന്നേ ന്നിട്ട് ഉപ്പ് തിരുമി വെച്ചേക്കും അപ്പൊ ഇതൊട്ടും ചീത്ത ആവത്തില്ല അപ്പൊ അതിന്റെ ഒരു മിനിസത്തിൽ അതിരിക്കേം ചെയ്യും ഉപ്പ് തിരുമ്മി വെക്കുമ്പോഴത്തേക്കും
ഓ ഓ
കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് കറി വെ ക്കും നല്ലതാണത് എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഇവിടുത്തെ വീട്ടിലെ പുളിയായോണ്ടേ
ആ ആ ആ
പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് വീട്ടിലിട്ട് ഒണക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത്
അഹ് ശ
ആ ന്നി ത് നമ്മള്‌ അടുപ്പിന്റെ മേലിൽ കൊണ്ടുവന്ന്‌ ഇടും
ആ ആ
ആ അവിടൊക്കെ ഈ പ്ലാവും മാവൊക്കെയൊണ്ടോ വീട്ടില്
ഇവിടെ നമ്മളെ ന്റെ വീട്ടിലില്ല അവിടെക്കെണ്ട് അടുത്തൊക്കെണ്ട് ന്നലെപ്പൊരു അടുത്ത വീട്ടുള്ള ത ത്ത പഴുത്ത ചക്കന്റെ രു ഒരീസം കൊണ്ടൊന്ന് തന്നീന് അങ്ങനെ ആരെങ്കിലൊക്കായിട്ട് തരും
ആ ആണല്ലേ പഴുത്ത ചക്കേന്ന് പറയുമ്പോ അത് വെച്ച് ചക്കയപ്പൊക്കെണ്ടാക്കാം പറ്റും
ആ ഒക്കെ പച്ച ആ ആ
ക്കാ പറ്റ അത് ഞാൻ വീട്ടിൽ അമ്മുമ്മാ ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് മറ്റെ മൈതാ മാവ് വെച്ച്ട്ട്
മൈദ ഇടുവോ അതോ അരിപ്പൊടിയ എന്താ ഇടുക
മൈദ നമ്മൾ മൈദ മൈദയില് ഉണ്ടാക്കും കടലമാവിൽ ഉണ്ടകും കടലമാവണ് കുറച്ച്ചു കൂടി നല്ലത്
ഹ ഓ
കടലമാവ് എടുത്ത് നല്ല നല്ലപോലെ കലക്കി ഉപ്പും ഇട്ട് കുറച്ച് മാഞ്ഞപ്പൊടി ഇട്ട് സ്വല്പ്പം പഞ്ചസാര ഇട്ടിട്ട് ചക്ക കിറിന് കുരു എല്ലാം കളഞ്ഞ ഇത് ഇതിനകത്ത് മൂ മൂക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം
ആഹ് ആഹ ആഹ
അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചക്കയപ്പം
ആ
ഉ അല്ലന്നോണ്ടെ നമക്ക് വയനയില ഇല്ല വയനയില നിങ്ങൾ വയനയില ക്ക് എന്താ പറയുന്നേ വായന ഇല ഉണ്ടോ അവിടെ തെരളി തെരളി
ഞാൻ കേട്ടിട്ടില്ല
ആണോ നിക്ക് മണള്ളവര് ഇലയില്ലേ അപ്പൊക്കെ ഉണ്ടാക്കുന്നേ അവിടെ ഇല്ലല്ലേ ഓ വയണയിലേന്ന് പറഞ്ഞൊരു സംഭവൂണ്ട് നമുക്ക് ഇവിടൊക്കെ ഉണ്ട് മണ ഉള്ള ഒരുതരം എലയ അപ്പൊ ആ ഇലക്ക് ആ അതിനകത്തോട്ട് നമുക്ക് അ എല പിച്ചിക്കൊണ്ട് വന്നിട്ട് ഗോതമ്പ് പൊടി അരിപ്പ പൊടിയോ പയറ് പൊടിയോ എന്ത് വേണേലും വച്ച് ഉണ്ടാക്കാം
ഓ
കൂടുതലും ഗോതമ്പ പൊടി അരിപ്പൊടിയും പയറു പൊടി ആ സോറി അരിപ്പൊടിയും പയറു പൊടിം ഇല്ലേ അരിപ്പൊടിയും പയറു പൊടിയും ഉ പ്പും ശർക്കരയും പിന്നെ കൊറച്ച് പഴവും നല്ല പോലെ തിരുമ്മണം നല്ലപോലിത് വെച്ച് തീ തിരുമ്മി തിരുമ്മി തിരുമ്മി നല്ല ഒരു കൊഴഞ്ഞ പരുവ ആവുമ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം
അ ഓഹ്
എന്നിട്ട് ഈ വയണേലക്കകത്ത് വെച്ച് വയണേലക്കകത്തോട്ട് ഇത് ഇങ്ങനെ നെറച്ചിട്ട് വയണേലയങ്ങ് അടക്കണം ഇർക്കില് വെച്ച് അടക്കയല്ല വയണേലയുടെ തണ്ട് വെച്ച്തന്നെ അടച് ട്ട് ഏ ഇഡ്ഢലി തട്ടില്ലേ ഇഡ്ഢലി പാത്രം ഇഡ്ഢലി ഉണ്ടാക്കുന്നെ ആ ഇഡ്ഢലി പാ പാത്രത്തിനകത്ത് വെച്ചിട്ട് അര മണിക്കൂറ് ആവി കേറ്റി എടുത്താ മതി നല്ലതാ അത് ഭയങ്കര രുചിയുള്ള സംഭവാ നമുക്ക് ഇവിടെ കടേലൊക്കെ ഇപ്പൊ അത് വിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വയണേപ്പവേ
ആ ആ അതെങ്ങനെയാ എലാപ്പോ റൗണ്ടിലോ
ആ വട്ടത്തിലല്ലേടാതിരിക്കുന്നെ കുമ്പിളപ്പം ഇല്ലേ കുമ്പിളപ്പം കുമ്പിളപ്പം ഇല്ലല്ലേ ആ ഇടുക്കിയിലൊക്കെ കുമ്പിളപ് അപ്പോ എന്ന് പറയുന്നെ സിനിമേലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വയണേപ്പം തെരളിയപ്പം ചക്കയപ്പം അങ്ങനൊ ക്ക്യാ പറയുന്നെ നല്ലതാണത് എലയ്ക്കാത്ത് അല്ലെങ്കി നമ്മടെ വട്ടയില ഇല്ലേ വട്ടയിലാ
ആ ആ ആഹ്
ആ വട്ടയിലക്കാത്തും വെച്ചും ഉണ്ടാക്കാം അത് നല്ലതാ പക്ഷെ വട്ടയിലക്കാത്ത് കുറച്ചൂടെ നല്ലത് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ആ അട പോലൊണ്ടാക്കി ഇല്ലേ
ആ ആ ആ ആഹ്
ആ അതും നല്ലതാ പിള്ളേർക്കൊക്കെ ഒണ്ടാക്കി കൊടുത്താ അവർക്കിഷ്ടപ്പെടും അതിനാത്ത് കൊറച്ച് ച ക്കയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നു ശർക്കരയും തേങ്ങയും കൊറച്ച് ചക്കേം കൂടരിഞ്ഞി ഇട്ടൊണ്ടാക്കുവാണെന്നൊണ്ടെങ്കി നല്ലെ ആയിരിക്കും എടയ്ക്ക് ഓരോന്നൊക്കെ പരീക്ഷിച്ച് നോക് ണം പിള്ളേർ കൊണ്ടാക്കി
ചക്ക വറുത്തത എങ്ങനെ ങ്ങ ഉണ്ടാക്കുക അത് നീളത്തിലായി തിഞ്ഞാണ്ട് എണ്ണക്കിടലാ
അത് തന്നെ ചക്ക വ ചക്ക വച്ചൽന്ന് പറയും
ആഹ് ആഹ അത് ഇവിടെ കടയിലൊക്കെ വാങ്ങാൻ കിട്ട
ഇവിടെ ഭയങ്കര വിലയാ ഞങ്ങളടെ ഇവിടെൊക്കെ ച ച ആ ചക്ക ഉപ്പേ എ നൂറ് ഗ്രാമും നൂറ്റമ്പത് ഗ്രാമിനൊക്കെ എഴുപത് രൂപ രപ എൺപത് രൂപ ന അല്ല നൂറ് ഗ്രാം ആ ഇരൂറ് ഗ്രാമൊക്കെ വരുമ്പോഴ്ത്തേക്കും നൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ കൊടുക്കണം അതില് ഭേദം നമ്മള് ചക്ക കൊണ്ടുവന്നു നല്ല വിളഞ്ഞ ചക്ക കൊണ്ടുവന്നു അധികം മഴ പിടിക്കാത്ത ചക്ക ആയിരി ക്കണം എങ്കില് നന്നായിട്ട് ആ മൊരിഞ് കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇല്ലേ ആ പ വഴുവഴുത്ത് കിടക്കും കട്ടി ഒരുമാതിരിയായിട്ട് ഇങ്ങനെ പക്ഷെ അല്ലാത്ത ച്ച നല്ല പോലെ നീളത്തിൽ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് എണ്ണയില് ഇടണം തിള ച്ചെണ്ണയിലോട്ട് ഇത് ഇടണം എന്നിട്ട് ഉപ്പില്ലേ ഉപ്പ് ഉപ്പ് ഒരു വെള്ളത്തിനാത്ത് കല ണം ഒരു ഗലാസ് വെള്ളത്തിനാത്ത് ഉപ്പ് കലക്കി വെച്ചേക്കണം എന്നിട്ട് ഈ ചക്ക നന്നായി മൂത്ത് വരുമ്പോഴ ത്തേക്കും ഈ ഉപ്പ് നറ ച്ച ലായയനി അയിനത്തോട് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂട ഒന്ന് ഇള
എണ്ണയിലേക്ക് ഒഴിക്ക വെള്ളം
ആ ഉപ്പ് നിറ ച്ച വെള്ളം ഇല്ലയോ ഉപ്പ് നിറച്ച വെള്ളം
ക്കൂലേ
പൊട്ട് ആ ടപ്പ ടപ്പ സൗണ്ട് കേൾക്കും അത് കുഴപ്പമില്ല ഉപ്പ് വെതറ് വേണെന്നുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കത്തില്ല
ആഹ്
ആ ഇത് അല്ലാതെ കൊണ്ടുവന്ന് ഉപ്പ് കൊണ്ടുവന്ന് ഉപ്പ് പാത്രത്തിലോട്ട് ഒഴിക്കണം അടാ ഉപ്പ് പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ന നല്ലപലെ ഇത് ഇങ്ങനെ വാ ഇതാ ക്കി ഒരു മു മുറത്തിനാത്ത് പേപ്പർ ഇടണം എന്നിട്ട് ഇതുപോലെ ഇത് കോരി ഇതിനകത്തോട്ട് ഇട്ട് നിര ത്തു ആ ണെന്നുണ്ടെങ്കില് നല്ലതാ നമുക്ക് വീട്ടില് ചായ കുടിക്കുമ്പം അപ്പൊ ഒത്തിരി ഉണ്ടാക്കി വെക്കാം പൈസ കൊടുത്ത് വാങ്ങണ്ട ഒരു കണക്കിനതാ ലാഭം പിന്നെ നൂ നൂറ്റമ്പത് രൂപൊട്ത് അരയ് കിലോ എണ്ണ മേടിച്ചാ നമുക്ക് നമുക്ക് നല്ലതാണ് ഉണ്ടാക്കി കഴിക്കാനായി
അതെ അതെ
അപ്പൊ അതൊക്കെ പരീക്ഷിച്ച് നോക്ക് വെറുതെ കടയി നിന്ന് വാങ്ങുന്നതിൽ നല്ലതല്ലേ ഒ പാട് പൈസയാവ ല്ലോ അതിനെക്കാളും നല്ലത് ആഹ് അതിനേക്കാളും നല്ലത് നമ്മള് വീ
രണ്ടു ദിവസം മുന്നേ ടൗണിൽ ഇറങ്ങിയപ്പോ അത് കണ്ടപ്പോ വാങ്ങാൻ തോന്നീയിട്ട് നൂറ് രൂപക്ക ഞാൻ വാങ്ങിയത് അത് എ ഇത്ര ഒരു കയ്യില് കൊള്ളാനുള്ള ഒര് പിടി
ആഹ് അത്രേ കിട്ടത്തുള്ളൂ നമ്മള് വീട്ടിലുണ്ടാക്കി ന്നേടാ നല്ലത്
ആഹ്
പിന്നെ
പിന്നെന്തന്നാ
ഓ പിന്നെ പ്രത്യേകിച്ച ഒന്നും ഇല്ല ഇങ്ങനെ സുഖായിട്ട് പോകുന്ന്
എന്നാൽ ശരി ഓക്കെ പിന്നെ വിളി കെട്ടോ
ശരിയടാ ശ
ഓക്കെ റിഷുപ്പ